ഹലോ ആഹ് എന്തൊക്കെയാ സുഖല്ലേ
ആഹ് സുഖാണ്
ആഹ് ഞാനിന്നലെ കൊറേ വിളിച്ചേര്ന്നു
ഓഹ് അത് ഞാൻ ഇവിടെ ഇല്ലേരുന്നു ഞാൻ ട്രിപ്പിലായിരുന്നു
ആഹ് ഇന്നലെ പറഞ്ഞത് ലെ
ആഹ്
എങ്ങനെ ഇണ്ടേനു
ആഹ് കൊഴപ്പല്ല
ആഹ് ആരെക്കെറ്റേന്നു പോയെ
അത് ഇന്റെ ക്ലാസ്സില് പഠിക്കുന്ന കൊറെ ഫ്രണ്ട്സൊക്കെ ആയിട്ടെ ആഹ്, കോളേജിൽ ഇണ്ടല്ലേ ആഹ്, ആഹ്.
ഓഹ്, എന്നിട്ട് എങ്ങനെ ഇണ്ടായിര്ന്നു അടിപൊളി ആയോ?
ഓഹ്, പിന്നെ
ആഹ്, ഏഹ് എന്തൊക്കെ കാഴ്ചകള് കണ്ട്?
ആഹ്, കൊറേ കാഴ്ചകളൊക്കെ കണ്ട് കൊറേ, നല്ല മഴ ഇണ്ടായി ആഹ്, ആഹ് ചെറുതായിട്ട് മഴ പെയ്യ് ന്നൊള്ളു അധികൊന്നുല്ല.
ആണല്ലേ, ആഹ് പിന്നെ എന്തേരുന്ന് പറഞ്ഞത്?
ആഹ്, ഞനൊന്നും പറഞ്ഞില്ലല്ലോ.
അല്ല അവിടെ എന്തൊക്കെ കണ്ട്ന്നാ പറഞ്ഞേ?
ആഹ്, മലകളും അങ്ങനത്തേക്ക കണ്ട് നെയ്ച്ചർ.
ആഹ്, ആഹ്, ഓഹ് അത് ശരി ആഹ്, അപ്പ് പ്പൊ എത്ര പേരുണ്ടായിരുന്നു?
നമ്മള് എട്ട് പേര്.
ആഹ്, എട്ടു പേര് ആഹ് ക്ലാസ്സിൽ പഠിക്കണോരന്നെല്ലേ? ഓഹ്, അത് ശരി അപ്പൊ അങ്ങനെ അടിച്ചു പൊളിച്ചല്ലേ. ആഹ് അപ്പൊ പിന്നെ ഒരുപാട് പൈസ
ഒരുപാട് പൈസേക്കായോ? ആഹ്, ആഹ്, ആഹ് എല്ലാരും ഫിഫ്റ്റി ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ഇട്ടോണ്ട്
ആഹ്, അങ്ങനെ ആഹ് അപ്പൊ കൊഴപ്പല്ല. ആഹ് ശരി പിന്നെ അപ്പൊ ഭക്ഷണൊക്കെ എങ്ങനെയാ പൊറത്ത്ന്നാ?
ആഹ്, പൊറത്തുന്നന്നെ.
ആഹ്, ഇങ്ങനെ ഇത് പൊറത്തുന്ന് ഹോ ഹോട്ട അവിടെ ഹോട്ടൽന്നന്നെ കഴിച്ചാണോ?
ഒരു റെസ് റ്റോറന്റിൽ നിന്ന് കഴിച്ചു.
ആണല്ലേ, ആഹ്. അപ്പൊ എങ്ങനെയാ എന്താ പറയാ ഭക്ഷണൊക്കെ ഇഷ്ടപ്പെട്ടാ അവിടത്തെക്കെ എങ്ങനെയാ?
ആഹ്, കൊഴപ്പൊന്നുല്ല ഓക്കെയണൊക്കെ.
ആണല്ലേ ആഹ്, പിന്നെ ഏഹ് വീട്ടിലൊക്കെ എന്ത് പറഞ്ഞ്, വീട്ടില് സമ്മതിക്കൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞേരുന്നല്ലോ അന്ന്.
ആഹ്, അങ്ങനെയൊന്നുല്ല ഞാൻ പോണം എന്ന് പറഞ്ഞപ്പോൾ അവര് സമ്മയ്ച്ച്.
ആഹ് എന്നാലും ആഹ് അങ്ങനെയൊന്നും അങ്ങനെ അച്ഛനും അമ്മയൊന്നും വിടാറില്ല ഒക്കെയാണല്ലോ അതാ ഞാൻ ചോദിച്ചത്.
ആഹ്.
അഹ് വിട്ടോ?
ഓഹ്, വിട്ട്.
ഉം, എങ്ങനെയാ അഹ്?
എങ്ങനെയാ അഹ് കാലു പിടിച്ചതാണോ? ഏയ്, അങ്ങനെയൊന്നുല്ല. എൻ്റെ വീട്ടാര് അങ്ങനെ ചിൽ ഫാമിലിയാണ്.
ഉം, ശരി, ശരി പിന്നെ അപ്പൊ ഏഹ് എന്നാ എത്തിയത്?
ഞാൻ ഇന്നലെ വന്നിട്ടേള്ളൂ.
ഇന്നലെ എപ്പത്തി?
ഇന്നലെ രാത്രിയാവുമ്പഴത്തേക്ക് എത്തി.
ആഹ് ഏകദേശം എത്ര മണി ആയിട്ടുണ്ടാവും?
ഒരു പത്ത് മണിയൊക്കെ ആകുമ്പത്തിന് എത്തിണ്
ആഹ്, നിങ്ങളെങ്ങനെയാ ബസ്സിലാണോ പോയത്? മറ്റേ ട്രാവ ട്രാവലറോ അത് വിളിച്ചിട്ടാണോ പോയേ ആഹ് അത് ശെരി അപ്പൊ ഒരുപാട് പൈസൊക്കെ ആയോ
ആഹ് ഷെയർ ഇട്ടു എല്ലാരും എല്ലാരും പത്തായിരം വെച്ചിട്ടു
ആഹ് ഞങ്ങൾക്ക് ഒന്ന് പോണം ന്നൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് എങ്ങനെ നല്ല സ്ഥലൊക്കെയാണോ
ആഹ് ഉം കൊഴപ്പല്ല അത്യാവശ്യം കൊള്ളാം
കാണാനുക്കെണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തോ ആഹ് എല്ലാരും അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പ്‌ ആയിട്ടാണോ എടുത്തെ അല്ലെങ്കില് നീ ഒറ്റക്ക് ഒറ്റക്ക് ഉള്ളെ ഒകെ എടുത്ത് ഇട്ടോ.
ആഹ് നമ്മള് ഗ്രൂപ്പായിട്ട് എടുത്ത്
ആഹ് അപ്പൊ അങ്ങനെ ഒരുപാട് അടിച്ചു പൊളിച്ചല്ലേ
ഉം
ആഹ് ശെരി പിന്നെ പിന്നെ എന്തല്ലാ വീട്ടില് എല്ലാർ
ആഹ് വീട്ടില് എല്ലാർക്കും സുഖം തന്നെ ഇല്ല ഇല്ല
മഴ ഇല്ലല്ലേ ഓ പിന്നെ ഭക്ഷ
ഇല്ല
എപ്പളാ വ
എപ്പളാ കഴിക്ക ഒരു എട്ടര ആവുമ്പോ കഴിക്കണം
അങ്ങനെ ആഹ് പിന്നെ ആഹ് അവരായിട്ട് വിളിച്ചോ ഇത് പോയ വിശേഷങ്ങളൊക്കെ പിന്നെ പറഞ്ഞോ
ഓ ഒക്കെ പറഞ്ഞു
ഉം അവരെക്കെ എങ്ങനെ ഹ എല്ലാരും സന്തോഷത്തിലാണോ
ഓഹ് എല്ലാരും കൊഴപ്പയില്ല നമ്മള് പിന്നെ അങ്ങനെ ഒന്നും വർത്താനം പറയില്ല തർക്കല്ല
ഓ ഹോ ഹോ അങ്ങനെ ആഹ് പിന്നെ എങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ടോ കൊട്ടാരോ അങ്ങനത്തൊക്കെ കണ്ടോ
ഓഹ് കണ്ടു കണ്ടു ആഹ് ആ അവിടുന്ന് എഹ് എങ്ങനെ ഇണ്ടോ ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടു ഓ ഓ ഓ ഓ ഫോട്ടോസ് ഒകെ എടുത്തു
ആണല്ലേ എങ്ങനെ മ്യൂസിയം പോലെയാണോ
ആഹ് മ്യൂസിയം ഒക്കെ പോലെത്തന്നെ
ആഹ് മറ്റെ രാജാ
രാജകാൻ മാരെ അതോ ആഹ് ആഹ് ആഹ്
അങ്ങനെ കണ്ടോ
ഓഹ് കണ്ടു
ആഹ് ഒരു ഇങ്ങനെ രാജാക്കന്മാരെ കിരീടം അങ്ങനത്തൊക്കെല്ലേ ഓ അഹ് ശെരി മ്യൂസിയം പോലെയല്ലേ
ഉം
പിന്നെ മറ്റേ ഇത് കണ്ടോ അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ ആഹ് മറ്റേ മ് മൃഗശാലൊക്കെണ്ടല്ലോ
ഓഹ് സൂവോക്കെ കണ്ടു
ആഹ് മൃഗഷാല ഞങ്ങള് കഴിഞ്ഞ വട്ടം അങ്ങനെ പോയപ്പോ കണ്ടെരുന്നു പോയെ ആഹ് തൊക്കെ അതാ ചോദിചെ അങ്ങനെ കൊറെ ഇതൊക്കെ തന്നെ ണ്ടായിന്നു പാമ്പു അതൊക്കെ ണ്ടായിന്നോ
ഓ പാമ്പ് അങ്ങനത്തെ മൊതല അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ണ്ടായിന്നു
ഇണ്ടെയിന്നു ല്ലേ
ആഹ്
ആഹ് പിന്നെ മറ്റേ പക്ഷിയൊക്കെ കൈയ്യ്ലിരി അതൊക്കെ അങ്ങനെട്ത്തോ ഫോട്ടോ ഒക്കെ ആഹ് ആഹ് അത് കഴിഞ്ഞവട്ടം അങ്ങനെ പോയപ്പോ എട്ക്കാ അങ്ങനെ എട്ക്കാൻ പറ്റിയില്ല അതാ ചോദിചെ
ആഹ് ആഹ്
ഉം കാ അങ്ങനെയൊക്കെ അട്ച്ച്
അടിച്ച് പഠിച്ച് ലേ ഉം
ഉം കൊറെ സ്ഥലങ്ങൾ ചുറ്റി കറങ്ങിയോ
ആഹ് കൊറെ കണ്ടു
ആഹ് എങ്ങനെ ഏഹ് എന്താ പറയാ ഏ എത്ര ഇതുപോലെ ഇപ്പം ഏ അവിടെന്ന് അവിടെ ഒരു ദിവസം സാണോ അല്ലെങ്കില് അവിടെ നിന്നതാണോ റൂം മെടുത്ത് നിന്നതാണോ
ആഹ് ആടെ റൂം ട്ത്തു
ആഹ് റൂമെടുത്ത്‌ നിന്ന്ലേ
ആഹ് ആഹ് ആഹ് രാവിലെ എത്ര മണിക്ക് പോ രാവിലെ ഒരു അഞ്ച് മണി ഒക്കെ ആവുമ്പോ അറങ്ങി
ആഹ് അഞ്ച് മണിയാവുമ്പോ എറങ്ങി എങ്ങനെ നേരെ അവിടേക്ക് ട്രാവലറ്ള്ള സ്ഥലത്തേക്ക് പോയതാണോ എല്ലാവരും കൂടി അവിടെ എത്തി എത്തിയതാണോ
എല്ലാരിം ഒരു ഉം ഒര് സ്ഥലത്ത് കൂടിയിട്ട് അവിടെന്ന് എല്ലാവരും കൂടി ട്രാവലറിൽ കെറി പോകും
ആഹ് അങ്ങോട്ടേക്ക് എത്ത്യാ ല്ലെ
ഉം ഉം ഉം അപ്പൊ അവിടെന്ന് എല്ലാരും കൂട്ടിട്ട് അങ്ങനെ പോവുംലേ ഏകദേം അവിടെ എത്തു മ്പോ പത്ത് പത്തിനൊന്ന് മണി ആയിടുടവും ലെ ആ ഉച്ചയാവാനായി എട്ട് മണി ആ
പ്പ ത്തുലേ
ഇല്ല ഇല്ല ഉച്ചയാവാനായിന്
ആഹ് അവിടത്തൊക്കെ കഴിഞ് ആ അങ്ങനെ ഓ എന്നിട്ട് അവിടുന്ന് ആദ്യം റൂ റൂംമ്മ് എടുത്തിട്ടാണോ പോയ അല്ലെങ്കില്
അല്ല അവിടെ ചെന്നിട്ട് റൂം മെട്ത്താ
ആഹ് ശരി അപ്പ എന്നാ അങ്ങനെ അടിച്ച് പോളിച്ചു വന്നല്ലേ അത് ശരി ഞാൻ ന്നാല് അത് അറിയാൻ വേണ്ടിട്ട് ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ
ആഹ് ആഹ് ആഹ് ആഹ്
അറിയാൻ വേണ്ടി വിളിച്ചേനു എന്നാ ഭക്ഷണം
ആഹ് ആഹ് ശരി